ഹലോ
ഹലോ ഹലോ കേക്ക്ന്നുണ്ടോ ആഹ് എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം
സുഖാണ് കൊഴപ്പൊന്നുല്ല്യ
ഉം ഇവിടെയും സുഖായിട്ടിരിക്കുന്നു കൊഴപ്പൊന്നുല്ല
ആഹ് മയണ്ടവടെ
ആഹ് ഇപ്പ നല്ല മഴയാ ഇപ്പം ആഹ് കൊറ സമയം കൊണ്ട് പെയ്യുന്നില്ല ഇത് വരെ നല്ലം
ആഹ് ഇവടെ നല്ലം ചാറ്റൽമയേണ്
ഉണ്ട്ല്ലേ ഉം ഉം ഇന്നലെയെക്കെ നല്ല കാറ്റുണ്ടായിരുന്നു
ഇന്നലെ
ഉം അവിടെ എങ്ങെനാ കാറ്റാെക്കെഉ
ഇവിടെ കാറ്റൊന്നും ഉണ്ടായിറ്റില്യ ചെറിയ ഇടി മൊഴക്കൊക്കെ ഇണ്ടായ്ക്ക്ണ് ഐനഞ്ച് ഓവറായിറ്റാെന്നും ഇണ്ടായിട്ടില്ല രണ്ട് മൂന്നാല് ബൊട്ടലൊക്കെ പൊട്ടി
ഉം ഉം ഇന്നെലെ നല്ല കാറ്റും ഇടിയൊക്കെ തന്നെയായിരുന്നു അല്ലേ
ഏഹ് ഇന്നലെ ഇല്ല്യ ഒരായ്ച മുന്നെണ്ടായത് പിന്നെ ഇന്നലിം ഇന്നൊന്നും ഇണ്ടായിറ്റില്യ ഉം പ് ഇടിപേടിണ്ടോ
ആഹ് ഇടിയൊക്കെ നല്ല പേടിയാ
മകള് പൊർത്തൊന്നും എർങ്ങൂല
ആഹ് എവടെ നല്ല നല്ല ശബ്ദത്തിലാ ഇടിയും മിന്നലും ഒക്കെയാര്ന്നു പിന്നെ ഭയങ്കര കാറ്റും ഇണ്ടായ്ന്നു കരണ്ടൊന്നും ഇല്ലാര്ന്നു ആഹ് അപ്പൊ പിന്നെ രാവിലെയെക്കെയാ വന്നതേ കരണ്ടൊക്കെ
മയോണ്ട് ബുദ്ധിമുട്ട്ള്ള ഏരിയാണോ വെള്ളപ്പൊ പാനൊക്കെള്ളേ
ഇല്ലാ ബാ ബുദ്ധിമുട്ടൊന്നുല്ല പക്ഷെ ഇന്നലാ ഒരുനാളും കൂടാതെ ഭയങ്കര പ്രശ്നായിര്ന്ന് വിടെ ഇവടെ പ്രശ്നല്ലാത്ത സ്ഥലംവായത് കൊണ്ട് ഇള്ള സ്ഥലങ്ങളെ ഞാൻ ആലോയിക്കുന്നതേ
ആഹ് ആഹ്
നമ്മൾക്ക് ചെറ്തായിട്ടൊപ്പം തന്നെ നമ്മള് പേടി
ഉം പവലാണൊ മയത്ത്ക്കാെന്ന് കുളിക്കേര്ന്നു ഉം രാത്രി ഉം ഹ ഹ ഹ ആഹ് ഓർമ്മണ്ട് പണ്ട് സ്കൂളൊക്കെട്ട് വെരുമ്പാെ മയിം യിംകൊണ്ട് വള്ളത്ത് ചാടി വന്നതൊക്കെ
ആഹ് അതാ അതാ പണ്ടത്തെ കണക്കല്ലല്ലോ ഇപ്പം മൊത്തത്തില് മാറിയിരിക്കല്ലേ
ആഹ് ശരിയാണ് ഹാ
പണ്ടൊക്കെ എത്ര മഴ വന്നാലും നമ്മക്ക് അങ്ങനേ യങ്ങ് വരും എത്ര കൊടയൊന്നും ഇല്ലാത
ഫുള്ളും മയ കൊണ്ടിട്ട് ഇന്ന് ഞമ്മക്ക് തന്നെ വേം അല്ലലേ
ആഹ് അതെ ഉം
ഉം ഉം അന്ന് എത്രോള്ളൊരു മഴയാ ഏഹ്
ഞങ്ങള് പിന്നെ സൈക്കിളിലായിരുന്നു വരുന്നതേ സ്കൂള് വിട്ട് അന്നാലും ആഹ് അന്നാലും നമ്മള് മഴയാണെങ്കി ചീറിപ്പാഞ്ഞങ്ങ് വരും അതൊക്കെ ഇഷ്ടവാരുന്നു ഇപ്പൊ നമുക്കങ്ങനെ വരാൻ പറ്റുവോ
ഇപ്പത്തെ കുട്ടികളും കൂടി വരൂല മഴ പെയ്താവിടെ നിക്കും ഓഹ് നമ്മളാരെലും കൊണ്ട്രാൻ ചെന്നങ്കി വെരും ഇല്ല്യന്നുണ്ടെങ്കി അതെ മാറിട്ട് വരും ഉം ഇന്നിപ്പോ ഡ്രസ്സ് നനിയാൻ പാടില്ല്യ പണ്ടതല്ലല്ലോ ഡ്രസ് നനഞ്ഞാലും വേണ്ടീല്ല
ആഹ് നമ്മള് നന ആഹ് നനഞ്ഞിട്ടും ആണ് നമ്മള് സ്കൂളി പോയിരിക്കുന്നത് ആഹ് വൈകുന്നടം വരെ ആ നനവ് കാണും നമുക്ക്
ഉം
ഓഹ്
അത് വേറെ
പിന്നെ അതെ
നീന്താനക്കറിയോ
ഏയ് ഇല്ലല്ല അതൊന്നും ഇനി എന്താ മടിയ്ക്കാന
ഏഹ് ഇന്നി പഠിക്കാ ടൈമുണ്ട് രണ്ട് കുപ്പി കെട്ടിക്കാണ്ട് അരക്ക കെട്ടുക ആട്ചാടുക
അപ്പൊ പൊങ്ങി കെടക്കുവോ അപ്പൊ പൊങ്ങിക്കെടക്കുവോ
ആഹ് പൊങ്ങി കെടുക്കും ഒരിക്കലും താവൂല കെട്ട് കഴിഞ്ഞാലേ നമ്മൾ താവുള്ളൂ
ആഹ്
ഞാൻ ന്റെ വീട്ടിന്റെ അവിടെ പോയാല് ശോല ഉണ്ട് അയില് കൊറേ കുട്ട്യോളുണ്ടാവും അങ്ങനെ കു കെട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വയസ്സായ കുട്ടിയോൾക്ക് മുതൽ തുടങ്ങാം
നല്ല ചെറിയ കുട്ടികൾ താന്നു പോവും അരക്ക് നമ്മള് നല്ല കുപ്പി നമ്മള് ഒരിലോന്റെ കുപ്പില്ലേ പെപ്സിക്കുപ്പി ആഹ് അത് വെള്ളം നെറക്കാതെ കാലി കുപ്പി കെട്ടിടാ ഉം ഞങ്ങ ഞങ്ങളടെ മരക്കൊക്കൊന്ന് നീന്തണൊന്ന്ച്ചിട്ടക്കങ്ങനെ പഠിച്ചിക്കണ് ഒരുപാട് പെണ്കുട്ടികള് ഈ കുപ്പിമ്മ കെട്ടീട്ട് നീന്തി നീന്തി പേടി മാറിൻ്റെ തൊയഞ്ഞു തൊയഞ്ഞ് നീന്ത ആഹ് നല്ല പ്രായായ ആൾക്കാരും ആൾക്കാരൊക്കെ എത്രയാലും മുങ്ങിയാലും നമ്മളു താവൂല അത് കെട്ടിയതൊണ്ട് താഴ് കെട്ടാന് കെട്ട് കഴിഞ്ഞു പോയിട്ടാകുവന്നല്ലാതെ അത് നല്ലപോലെ കെ അത് ശരിയാ അരക്ക് കെട്ടിയക്കണ് ശരിയായിട്ടുണ്ടെൽ അവരു താവൂല
ആഹ് ഓഹ് ഓരോരുത്തര് പുതിയ ഇവിടെയൊന്നും അങ്ങനെ കൊളങ്ങളായിട്ടൊന്നും ഇല്ല ഇവിടെ ആയത് കൊണ്ട് അപ്പൊ കൊളങ്ങളൊന്നും പാടാ ഇല്ല
ആഹ് എവുട്ന്നെഒരവസരം കിട്ടുമനും ചാട്യൊക്കോണ്ടി അൻക്ക് ന്നൻ ന്നൻ ആഹ് എ നിങ്ങിലൊക്ക ഇപ്പൊ തിരുമ്പാാനൊക്ക കല്ലല്തൊക്കണ്ട കൊത്തിപ്പൊടിച്ചിക്കാണ്ട് വല്ല വല്ല ഇറങ്ങി നക്കോണ്ട് എന്നിട്ട് പിന്നെ മാറ്റ രണ്ടണ്ടെങ്കിലും കൊ കൊണ്ട പോയണത് പ്പാൾക്കാര് പുടിക്കാനും വാൺട്ടാ. അല്ലാതെ ഇറങ്ങിട്ട് കാണ്ട് പണിണ്ടാക്കര്ത് ഹും ഹും
ശരിയ
ഇപ്പ സ്കൂൾ ഞാ ഇന്റെ ചെറിയ മൂത്ത മോള് നീന്തൂല ഓക്ക് പേട്യാ. രണ്ടാമത്തെ മോളെപ്പോ വിടെ നാട്ട് കൊണ്ടപോക്ക് രണ്ടൂര മൂന്നൂര പഠിപ്പിച്ചു
എങ്ങ കുളം നോക്കെണ്ട
ആ ആട് കോളൊക്കെ ഉണ്ട് ഇവിടെന്റെ ഇപ്പൊ കല്യാണം കഴിച്ച സ്ഥലത്ത് വട ഇന്താണ് കുളവും കുറവാണ് ഇണ്ട് വല്യ കൊളം. പുതുകൊളാണ്. ആണും പെണ്ണൊക്കെ ഒരുപോലെ കുളിക്ക്‌ണെ
പഠിപ്പിക്കണം നല്ലതല്ലേ
ആ പഠി അവിടെ എത്രോ കുട്ട്യള് വന്ന്ന് പോണ് കുഞ്ഞു കുഞ്ഞു മക്കളെ ക്കകാണ കുപ്പിട്ട്ങ്ങനെ ചാട്ണ്. കാൽ നന്ന മേൽന്നൊക്കെ ചാട്യങ്ങനെ നീന്തക്കം പട്ച്ച്ന അവടെ ഈ മയക്കാലം വന്ന് ചോല നർഞ്ഞ എല്ലാരും അങ്ങനെ പോവും ഉം അപ്പയൗട് ന്ന് അവസരം കിട്ടുമ്പോ കു കുപ്പിഎറ്റ് ചാടിക്കോണ്ടി അത് കയറ് മുർക്കമാണന്നൊന്നുംല്ല. അന്റെ അമ്മള് പാവടന്റെ കയറോ അല്ലെങ്കില് എന്താണ് ആ അങ്ങൻതന്നെ നല്ല കൊർച്ചൊക്കൊരൊർപ്പ്‌ള്ള കയറി കെട്ട്യ ഞാ അത് ജസ്റ്റട് പൊൻ ന്ത്യമ്മളെ മേത്ത് നിക് തട്ഞ് നിക്കാനൊരു കെട്ടാണ്. അത്രൊള്ളൂ ഉം വേറെന്തൊക്കെ
ശ
പറയില്ല ഒന്ന് നിസ്കരിച്ചിട്ട് ഇല്യ ബില്ല്
ഉം
വേറെ പിന്നെന്തൊക്കെ
ആഹ്‌
വീട്ടില് ആരൊക്കെ ണ്ട്
പിന്നെ
മയോടണ്ട് കേൾക്ക്‌ണില്ല്യേ സൗണ്ട് കേൾക്ക്ണ്ടല്ലോ
ന്ത സ്കൂള കേക്കുന്നുണ്ടോ
ആഹ്‌ റൈഞ്ച് നല്ലം പോവ്ണ്ട്. പര പരേണ് കേക്ക്‌ണത്
ആഹ വെച കണ
ആഹ
ഉം ഉം പിന്നെ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാറായില്ലേ
ആഹ്‌ സ്കൂൾ തൊർക്കാനായി
യൂണിഫോമൊക്കെ കിട്ടിയാ
യൂണിഫോമ് രണ്ട് ഒരാള് പ്ലസ് വണ്ണ്ക്കാണ് മറ്റാള് നൂക്കൂടെ കിട്ടണ അനുസരിച്ചിട്ടേ പറ്റുള്ളൂ മറ്റെറിയ ക്ക്‌ പിന്നെ യൂണിഫോമ് കിട്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്ണ്ട് അടിച്ചത് ണ്ട്
ഉം
ആഹ്
അത് മതിയാവല്ലേ അല്ലേ എപ്പഴും തയ്പ്പിക്കേണ്ടല്ലോ
ആഹ്
ഉം ഉം
സ്കൂളിന്ന് എല്ലാ കൊല്ലവും സ്കൂൾ പൂട്ടുമ്പോൾ കിട്ടലുണ്ട് രണ്ടു ബുക്ക് കിട്ടി ഇപ്രാവശ്യം ഡ്രസ്സ് കിട്ടിയിട്ടില്ല
നിഞ്ഞ ഇവിടന്ന് പിന്നെ ഞ്ഞി മന്ത്രിസഭക്കെ മാറ്യേതോണ്ട് ഞ്ഞി എന്തെങ്കിലും പ്രശ്നം വെരോ കിട്ടുവോന്നറീല. മൂപ്പരെ ഭരണെ ങ്ങനെ ഏതാന്നറീല്ലല്ലോ മറ്റേത് ഡ്രസ്സിനും ഭക്ഷണത്തിനൊന്നും ഒര് ബുദ്ധിമുട്ടുല്ലൈരുന്നല്ലോ
ഉം ഉം ഉം
ഉം ഇബരെ ഭരണം എങ്ങനേണ് ഏതാന്ന് പറയാം പറ്റൂല്ല
ഉം
ഡ്രസ്സും കാര്യ കുട്ട്യാക്ക് യൂണിഫോമൊക്കെ ഉണ്ടാവണ്ടാവരിക്കും ആ പാസാക്കിട്ടതല്ലെ തഅങ്ങനെ കൊർച്ച് കാലൊക്കെ ണ്ടാവും തോന്നി ഉം വേറെ പിന്നെ ന്തൊക്കെ
വേറെ എന്
ഫുഡ്ഡോ കൈച്ചോ
മ് ആഹ് ഫുഡൊക്കെ കൈച്ച്
ഇന്നെന്താ സ്പെഷൽ ഫുഡ്
ആഹ് ഓഹ് ദോശേം സാമ്പാറും ഒണ്ടായി രാത്രി ഇബിടെ രാത്രി പലഹാര ആഹ്
ഞമ്മക്ക് ഞങ്ങക്ക് ഞങ്ങള് രാവിലേ കൈക്കലൊക്കെ
ആഹാ
ഏഹ്
അല്ലാ ഞാന് രാത്രീം എന്തെങ്കിലും വേണം ഇത്തിരി ഒള്ളൂ ചോറേ
ആഹ്
ചോറിന്നാ വല്ല്യ പാടാ എവടെ
ആഹ്
ഉം അവടെ ങ്ങനാ
ഇവടെ രാത്രി എന്താണ് ചോറെന്നെ ഇവടെ പ്രമേഹം, പ്രഷറ് അങ്ങൻത്തെ കൊഴപ്പള്ള ആൾക്കാര്ല്ല. പ്രഷറ്ണ്ട് പ്രമേഹ അങ്ങൻത്തെ പ്പള്ള ആൾക്കാര്ണ്ട് പിന്നെ ഇൻക്ക് അരി ഭക്ഷണം മാണം മൂന്ന് നേരം ഇക്ക് വേറെന്നും അഥവാ എന്താണ് ചോ ഇത്തിരി കൊറൊവൊക്കെ ണെങ്കില് അപ്പൊക്കെ ദോശ ചുട്ടൊട്ക്കും കുട്ട്യാക്ക് കുട്ട്യാക്ക് ഇഷ്ട്ടാണ് ദോശ ചുട്ടൊട്ത്താൽ രാത്രി ആയാലും എപ്പളായാലും ഓൽക്ക് ദോശായാ മതി ചൂടോട്ക്കെ ബെലം വെച്ച്ങ്ങാണ്ട് കൊട്ത്താല്
ഉം
കഴിക്കും ചോറ് ചെലപ്പോ ഞാം അരിട്ട ലേസം കൊർച്ച് വെക്കും രണ്ടീസട്ടാ അരി കൂടുതല് ണ്ടാവ്ണ ചോറ് ഏറേണങ്കില് ഒരീസം കൊർച്ച് വെക്കും അന്ന് പിന്നെ ല്ലാന്ന്ണ്ടെങ്കില് രണ്ട് ദോശ ചുട്ടൊട്ക്കും കുട്ട്യാക്ക്
ഉം ഉം ഉം
ഉം ഇൻക്കെ ല്ലാ ഭക്ഷണം പറ്റൂല
ഓഹ്
ഉം നമ്മൾ ചോറൊക്കെ അ പത്ത് മണിക്കകന്ന് ന്ന ഒന്ന് പേയച്ചാ പിന്നെ വയറിനൊര് സുഖ ണ്ടാവൂല. എന്നും ഒരേ ഭക്ഷണം ഒരേ സമയത്ത് തിന്നാണങ്ക കൊഴപ്പല്ല.
ഓഹ് മ് മ്
ഉം രാത്രി എന്തായാലും കെടക്കുമ്പോ നിർബന്ധാണ് ചോറ്
ഉം ഉം ഉം
ആഹ് അത് ഒമ്പത് മണി എത്തിക്കണം
കഴിക്കണം ഉം ഉം എനാ ശരിടാ ഞാൻ പിന്നെ വിളിക്കാം
ന്നാ ഐക്കോട്ടെ ന്നാ ശെരി